ഓ സുഖൻ എന്തോണ്ട് വിശേഷം
ഓ ഇവിടെ എന്നാ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കിന്ന് ഞാന്നങ്കി ഒരു കല്യാണം ഉണ്ടാര്ന്ന് അത് ഫോൺ ഫോൺ ആ കല്യാണായിരുന്നു പക്ഷെ പോയില്ല കഴിഞ്ഞ ആഴ്ച്ചേ ഒരു കല്യാണം ഉണ്ടാര്ന്ന് അവിടെ തൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് പോയാരുന്നോ
അയ് ഞാൻ പോയിട്ടില്ല ഇവിടെന്ന് ചേട്ടനും പിള്ളേരും ക്കയാ പോയത് ഞാൻ പോയില്ല ഇപ്പ ഇവിടെ ഈ പോവാൻ പറ്റത്തില്ല നമ്മള് പോയിട്ട് വരുമ്പോ എന്തായാലും താമസിക്കും അവിടെ പോയി നമ്മള് പെട്ടന്ന് പോയിട്ടിങ്ങ് വരാൻ പറ്റത്തില്ലല്ലേ
ആ ആ ആ
പിള്ളേരും ചേട്ടനും കൂടെ പോയേക്കുവാ ആ വന്നാരുന്നോ കല്യാണത്തിന്
ആ കല്യാണത്തിന് ഞാനു ഞാനും വന്നില്ല എനിക്കുവെ
ആന്നോ ആ ആ വല്ലിയ കല്ലിയാണം ആരുന്നെന്നു ഇവിടെ പ പറയുന്ന കേട്ട് പിന്നെ നമ്മള് ആ പിന്നെ അവിടന്ന് പിന്നെ ആരേം കണ്ടതും ഇല്ല പോയേ നല്ല ഇതായെ ആ
ആ ഇപ്പൊ ഒരു കല്യാണവോക്കെ നടത്തണെങ്കിൽ എത്ര രൂപയും എ എന്തൊക്കെ കാര്യങ്ങളും അല്ലിയോ ഈ എത്ര ദോസത്തെ കല്യാണവാ ഒര്
മൂന്ന് ദിവസം കൊണ്ട് അവര് മൂന്ന് ദിവസ ന്ന് പറഞ്ഞ ആ മൂന്ന് ദിവസം അല്ലേ അതിനും രണ്ടു ദിവസം മുമ്പ് മുതലേ നമ്മൾ ഒരുങ്ങണം വലിയ മൈലാഞ്ചി കല്യാണത്തിന്റെ തലേസം ഇപ്പൊ ഹൽദിന്ന് പറഞ്ഞൊരു പരിപാടി ഇറങ്ങിയതു കൊണ്ട് അ ഇപ്പം നമു ആ ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാം അതല്ലേ നടക്കുന്നത്
നടക്കൻ ഹൽദി ആആ അതെല്ലാം ഭയങ്കര കേമമായിട് റ്റ നടത്തുന്നത് ഓടി സ്റ്റോറിയെത്തില്ലേ ആ ഞാന് ഈ ഇടക്ക് ഒരു കല്യാണത്തിന് പോയപ്പോ അഞ്ചു ദിവസത്തെ പരിപാടി അങ്ങോട്ട് കല്യാണം ഇങ്ങോട്ട് കല്യാണം പിന്നെ ഒരു ഒരു ദിവസം ബ്ലാക്ക് ഒരു ബോര് ദിവസം ബോട്ടിൽ ഗ്രീന് ഒരു ദിവസം റെഡ് ഇങ്ങ ഓരോ ദിവസവും അവര് ഡ്രസ്സ് കോഡ് ആ നമ്മൾ യാര്കും എന്ത് ഇത്രയും പൈസ കളയുന്നു
അല്ല അത് സത്യ പൈസ എടാ ഇതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അമ്മടെ വരുമാനത്തി
ആ ചിലവ് അതിന്റെ കൂടെ സ്വർണമോ ഇപ്പഴത്തെ സ്വർണത്തിന്റെ വില കെ പിന്നെ ഇതെല്ലാം സോ എനിക്കറിയത്തില്ല എന്തൊക്കെയാണോ വാരി ഇട്ടേ-
ഇപ്പേ സ്വർണ കിട്ടത്തില്ലെന്ന് തോന്നുന്നു റ്റെ നമ്മുടെ ആ ആ എന്താ റയാ ആ അങ്ങനുള്ള ഇതൊക്കെയാ ഇപ്പൊ കൂടുതൽ യൂസ് ചെയുന്നത്
ആ എല്ലാരും കൂടി സ്വർണം വേണ്ടാന്നൊരു തീരുമാനം എടുത്തിരുന്നേൽ
എടീ അത് സത്യ ഇപ്പൊ എത്ര വിലയാണെങ്കി- ലും അത് മേടിക്കാൻ ഇഷ്ടം പോലെ ആള് ആൾക്കാരാണ് നമ്മളൊക്കെ പറയും പറയാ വെലയാ വെലയാന്ന് സ്വർണ്ണക്കടേലോ വണ്ടി നിന്താ കാണാം തിരക്ക് കാരണം അതിനകത്ത് ക്കാൻ പറ്റില്ല അത്രെ ആൾക്കാരല്
ആന്നോ ഒരു ഒന്നേകാല് ലക്ഷം രൂപ ഇല്ലാതെ ഒരു പവൻ എടുക്കാൻ പറ്റി-
പറ്റത്തില്ല ഇപ്പൊ തന്നെ പണിക്കൂലി എല്ലാ ഒന്നെകാൽ ലക്ഷ ലക്ഷം രൂപ വേണം അത് സ്വർണത്തിന്റെ സ്വന്ത വിലയാണ് ഒരു ലക്ഷത്തി- പതിനാറായിരം സംതിങ്ങ് എങ്ങാണ്ടായി
ആഹ് പിന്നെ എങ്ങനെ പോയാലും പത്ത- പതിനായിരം രൂപായി മേളി പണിക്കൂ- ക്കൂലിയാ
പണി ഈ വരും പിന്നെ ജി എസ് ടി അത് ഇത് എല്ലാം
എന്താ ആവണം ഒരു ഒന്നും മുപ്പത് ആകും ആ അതാ ഒന്ന് മുപ്പത് വേണം ഒരു പവന് ഒരു ഒരു കൊല്ലത്തേക്ക് ഈ കേരള ത്തിലുള്ളവര് ഫുള്ള് ഞങ്ങൾ സ്വർണ്ണ ഉടനെ വാങ്ങി ക്കുന്ന രീ ഇല്ലെന്ന് ഒരു തീരുമാനം എടുത്തിരുന്നെങ്കി ഇതിന്റെ വിലയൊന്ന് മാറിയേനെ
അല്ല അത് സത്യമാന്നേ ആ സ്വർണ്ണം വേണ്ട സ്വർണ്ണം ആർക്കും വേണ്ട എന്നത് ന്നത് തീ നന്നായിട്ട് ഇതിന്റെ വി കൊറയും ഇപ്പം നമ്മള് എത്ര വിലയാണെങ്കിലും പോയി ഇല്ലാത്ത കടം ആ അത് ഇത് ഒപ്പിച്ചിട്ട് ലോൺ എടുത്തിട്ട് ആണെങ്കിലും പോയി സ്വർണ്ണം മേടിക്കും
നമുക്കൊരു ഒരു അമ്പതിനായിരം എങ്കിലും ആയിരുന്നെങ്കി എങ്ങനെങ്കിലും ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ എന്റെ അമ്മേ എനിക്കറിയത്തില്ല ഒരു പത്തു പവനെങ്കിലും വേണമെങ്കിൽ തന്നെയാണ് ചെയ്യാന്ന് ഓർക്കുന്നു ഹേ
ഇപ്പം അല്ലാണ്ട് വെയ്റ്റ് കൊറച്ച് കൊണ്ട് ആഭരണങ്ങൾ പണിയുന്നവരുണ്ട് അതിലെന്ത് മാത്ര പ സ്വർണ്ണാേന്ന് പർഞ്ഞാ പേരിനക്കെ ചേർത്തിട്ടായ്രി ക്കും അവരടിച്ച് തര്ന്നത് അപ്പൊ പണ്ട് വേടിച്ച നമ്മ സ്വർണ്ണം ഇപ്പഴ്ത്തെ സ്വർണ്ണവും തമ്മി എന്തായാെരു വ്യത്യാസങ്ങളാ ഒള്ളത് പണ്ട് ചെമ്പായിരിക്കും ഇപ്പം മൊത്തം അയ്നക് ത്ത് മിക്സ് ചെയ്ത് നമുക്ക് തര്ന്നതേ
ആന്നാ ആന്ന് ഓൻ
ക്കെ ഇപ്പൊ മിക്ക ജ്വാേലറികളും എറക്ക്ന്ന്ണ്ടല്ലോ
ആന്ന് ആ അതും അല്ല ഇപ്പം പറക്കാട് ജുവ് ലറിയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു ജു വ് ലറീന്നും പറഞ്ഞ് ഇങ്ങനെ ഒര് ഗ്രാം സ്വർണ്ണംത്തിന്റെയൊക്കെ എറങ്ങ്ന്നുണ്ട് അ നമ്മൾ ക നമ്മള് പോലും കാണാത്തത് ഒരിക്കലും ലൈഫ് ഗ്യാരണ്ടി ആണെന്ന് ഒരിക്കലും കളറും പോവത്തില്ല ആ ഒര് നല്ല ഒരു തൊരു മാലയും ഒര് നല്ല കട്ടിയൊക്കെ ഒള്ളാെരു വളയൊക്കെ എട്ക്കണമെങ്കില് നമ്ക്കത് സ്വർണ്ണമായിട്ട് നമ്മളത് വേടിക്കണമെന്നുണ്ടെങ്കി എങ്ങനെ പോയാലും രണ്ട് ലക്ഷം രൂപ വേണ്ട സാധനം വ അവ്ടെ നമ്മളൊരു പതിനായിരം രൂപാ കൊടുത്താല് നമക്ക് അത് ഒര് ഗ്രാം സംഘത്തില് കിട്ടുംപോലും
നിട്ടു ആഹ് അങ്ങനക്കെ കൊറെ ഇപ്പൊ അങ്ങ്നി കച്ചോടം നടക്ക് ത്തൊളേ അതോണ്ട് ണ്ടായിരിക്ക്യ അവർ അത്രയ് ക്ക രി ഇത്രയും രൂപ കൊടു സാരിഹ്ല് വെക്
ഉം മേടിക്കു ആഹ് ആന്ന് ആന്ന് ഉം ജോലിയൊക്കെ കഴിഞ്ഞായ്രുന്നോ
ആഹ് ജോലി ഏയ് ഒരു വിതോക്ക് ഒയ്ങ്ങി ഇനിയിപ്പ മഴ ദേ അന്ന് മഴ എവ്ടെ മഴയ് ആ
ആ മരെ നല്ലൊ ഒരു മഴ കഴിഞ്ഞു തോന്ന ഒന്ന് തോന്ന നിക്കുന്ന ഉം ഇടയ്ക്ക ഒരു കൊല്യാനും ഒരു മുഴക്കമ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തോന്നും ഉം പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂള് തുറക്ക വല്ല്യയൊ അ
ആ സ്കൂള് ഉറക്കും ഒരുവിധംക്കെ എടുത്ത് ഡ്രസ്സ് എട്ത്തില്ല ഇനിയിപ്പ ഞായറാഴ്ച എങ്ങണം പോയി എടുക്കാന്ന് വിചാരിക്കുന്ന ഡ്രസ്സ് ക്കെ ഉസ്തം സ്കൂളീന്ന് കിട്ടിയായിരുന്നു വെച്ചിട്ട് അവര് വിളിച്ചായിരുന്നു പുസ്തം വന്നിട്ട്ണ്ട് ചെല്ലെന്നും പറഞ്ഞു പുസ്തകം മേടിച്ചി ബുക്കുകളല്ലാം മേടിച്ച് അത് നമ്മുടെ ഇവിടെ ഷോപ്പില്ല്ല ഓഫർണ്ട ബസാറില് ഓഫർ വന്നപ്പോ അങ്ങനെ പോയി മേടി ച്ച് അപ്പ അവിടെയ ഇരുപത്തഞ്ച് ബുക്ക് ഉം കൂടെ ഇരുപതെട്ട് ഫ്രീ അങ്ങനെയ ആയിരുന്നു
അത് അന്നേരം ആ ഇരുപത്തെട്ട് ബു ക്ക് നമുക്ക് നല്ലതാണോ
ആ ആ ആ നമ്മള് എട്ക്ക്ന്നില്ലേ അതെ അതിന്റെ അതെ അതെകണക് തന്നെ അതിന്റെ കൂ ടതന്നെ നമുക്ക് ആ ബുക്കളും എടുക്കാം അതില് ഇരുപത് ഇപ്പോ ആ അത്രെയും അവര് ഈ സെപ്പറേറ്റ് ഓഫറിന്റെ ബുക്ക് ഈന് വെച്ച നമ്മൾ എടുക്കുന്ന ബുക്ക് തന്നെയാ അതേ ബുക്ക് തന്നെ നമുക്ക് കിട്ടുന്നത്
കിട്ടുന്ന അല്ലാതെ അതിന് ചെറിയ പഴയെ ബുക്കുകളൊന്നും അല്ല
അല്ല ഈ എട്ക്ക്ന്ന ബുക്ക് തന്നെ നമ്മക്ക് ഓഫറില് ആ ബുക്കും കിട്ടും
ആഹാ അപ്പോ ഇരുപത്തഞ്ച് ബുക്ക്‌ എട് ക്കുമ്പോ ഇരുപത്തട്ട് ബുക്ക് ഫ്രീആ അപ്പൊ ആ ഒരു കൊണ്ട് എല്ലാം ഏകദേശം നമക്ക് തീരുമാനമാകും
ആ ഹാ പിന്നില്ലേ ഒരു മിനിറ്റ് തോന്നുന്നു അപ്പൊ നമ്മളൊ ഒരു പത്ത് മുപ്പത് ബുക്ക് അങ്ങനെ ഒരു ഇതിപ്പോ രണ്ടു പേര ആവുമ്പോ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ബു പക്ഷെ ഒരു വർഷത്തേക്കുള്ള ബുക്ക് നമുക്ക് എന്തായാലും പേടിക്കാം പത്ത് നൂറ്റി ഇരുപത് ബുക്ക്‌ എങ്ങാൻ ണ്ട് നമക്ക് ഇപ്പ കൂടെ ഇത് ചെയ്ത് കിട്ടിട്ട് ലുണ്ട് പിന്നെ ബാറ്റ്ബോട്ടിൽക്കെ ആണെങ്കിലും ആ കുപ്പിക്കൊക്കെ ഇരുപത്തിമൂന്ന് രൂപയൊക്കെ ഉള്ളൂ പിന്നെ പെൻസില് മറ്റേ പെൻസില് അപ്‌സരയുടെ പെൻസിലിന് ഒരു ബോക്സ് അതിനകത്ത് എത്രയാ പന്ത്രണ്ടോ ആ ഉണ്ട് ണ്ട് ന്ന് തോന്നുന്നു പെന്സില് അത് നാപ്പത്താ നാപ്പ നാപ്പ മൂന്ന് രൂപ അതൊ നല്ല അ നല്ല രീതിൽ തന്നെ നമ്മക്ക് കിട്ടും
ആ ഹ ഹ
ഏഹ് എന്ന് വെച്ച്കഴിഞ്ഞാ ഫോർ ലൈൻ അങ്ങനെയൊക്കെ കിട്ടൂല ട്ടോ വെള്ളം വൈറ്റ് ബുക്കില്ലേ
ഓ അതാ കിട്ടുന്നേ കു കുഞ്ഞി പിള്ളാർക്ക് ഫോർ ലൈൻ ഇരട്ട പോ ഇരട്ട വരയൊന്നും ഇല്ല
ഏഏ എരട്ട വര ബുക്കില്ല ആ ഇരട്ട വരെ നമ്മക്ക് ഈ ഇല്ലായിരുന്നു അത് നമ്മള് അല്ലാതെ വെടിച്ചേ ഒക്കതുള്ളുന്ന് തോന്ന് അത് അത്രയും ആവശ്യായി യിരുന്നു വൈറ്റ് വരയും പിന്നെ മാക്സ് യൂസ് ചെയ്യാൻവേണ്ടി നമുക്ക് ഇതില് ചരിച്ചു വരയിടുന്ന ബുക്കൊണ്ടല്ലോ ആ ബുക്കും ണ്ട് നമ്മ ആവശ്യള്ള അനുസരിച്ച് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുവത് അത്രേ അങ്ങനെ ഒരു പിന്നെ ഏറ്റവും കൂടുതല് വലിയ പിള്ളേർ അവരെല്ലാം വൈറ്റല്ലേ യൂസ് ചെയ്യുന്നത് അവർക്ക് വര അങ്ങന അ അങ്ങനെ തോന്ന പിള്ളേർക്ക് നമ്മുടെ കുഞ്ഞിപ്പിള്ളാര് ക്ക് അത് പറ്റൂലന്നേ ഇപ്പൊ ഫോർലൈനിലും ടു ലൈനും ഒക്കെ നമുക്ക് വേടിച്ചേ പറ്റത്തുള്ളൂ
ഉം ഉം ഉം
പേനയും ബോക്സും അതൊക്കെ ലാഭത്തി കിട്ട്
ബായ്ഗ്‌ വാങ്ങിച്ചോ?
എന്തോ
ബായിഗ്‌ ഒക്കെ വാങ്ങിചൊ ബായിഗ്‌
ബേഗ് വേടിച്ചു അത് ഈ പറഞ്ഞെ പോലെ കമ്പനി ബാഗിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറാ പഹുതി വെലക്ക് കൊടുത്തപ്പം ഒര് ഹ് മുന്നൂറ്റി അമ്പത് മ്പത് ആഹ് ഒരു റേഞ്ചിലൊ നമുക്ക് നല്ല ബാഗ് കിട്ടും ന്നാ ന്നാന്ന്വെച്ചൽ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് കിട്ടും ഉം പിന്നെ അവരുടതായി ട്ട് തന്നെ ഉള്ള അത് ബ്രാൻഡ ഭാഗാണേ. പിന്നെ അവരുടതായിട്ടുള്ളതിനൊക്കെ പ ത്തിരുന്നൂറ് രൂപക്കൊക്കെ ഉള്ള രീതിയിലോ പിന്നെ കൊടക്ക് വില കൊറവാണ്. പക്ഷെ ഭയങ്കര തിരക്കാന്നേ ഒ ന്നിന്റെ അടുത്തോട്ട് പോവാൻ പറ്റത്തില്ല. എന്തോരാ ആൾക്കാരാ. നമ്മള് കട തുറക്കുന്നേന് മുമ്പേ ആൾക്കാര് വന്നു ക്യു നിക്കുവാ.
ആഹ് ഹാ ആ ആ. ആ അതെങ്ങനെ സൂപ്പർമാർക്കറ്റാ അല്ലെയോ?
ആ ബിഗ് ബസാർന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലോറ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫ്ലോർ നറച്ച് ഫുള്ള് ഇങ്ങനെ കെടക്കുവാണ്.
ആ ല്ലേ ലിയോ. നല്ലത് നോക്കി എല്ലാം എടുക്കണം
ആഹ് എല്ലാം എടുക്കണം. നമ്മൾ ആ സാനത്തിന്റെ അടുത്തേക്ക് ഒന്ന് എത്തിപ്പെടണം. കാര്യം തിരക്ക് കാരണം ഒരു വലിയ സ്ക്വയറ് പോലുള്ളയിനക ത്തെല്ലാം ഇങ്ങനെ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. പിന്നെ ഇങ്ങനെ നിരത്തി വിട്ടേക്കുന്നു അപ്പൊ നമ്മൾ ഇതിന് അകത്തുന്ന് ചെന്ന് എടുക്കണം നമ്മള്.
ആഹ് ശൂവൊ ക്യാ ഷൂ ഒക്കെ വാങ്ങി ച്ചോ
ആഹ്. ഷൂ അതൊക്കെ അങ്ങ് സ്‌ക്കൂളീന്ന് അ അവിട്ന്ന് കിട്ട്ന്നതാണ്. യൂണിഫോമ് ഷൂവും നമുക്കവിട്ന്ന് കിട്ടും. അപ്പം പൊറത്ത്ന്ന് മേടിക്കണ്ട. പിന്നെ വീട്ടിലിടാനുള്ള ചെരിപ്പ് നമ്മള് വേടിക്കണം. ആ മേടിക്കുന്ന അത്രയൊള്ളു പക്ഷെ നല്ല യു യൂണിഫോം തയ്ച്ചില്ല അവിടെ തയ് ച്ചോ യൂണിഫോമൊക്കെ
ആഹ് ഇവടെ എല്ലാം തയ്ച്ച് എല്ലാം കഴിഞ്ഞു ഈ എ അ അ ആ
ക്ക് ഈ പറഞ്ഞ അവർക്ക് തയ്യല് കൂടുതലാ ഒരു ഒരാഴ്ചക്കുള്ളിൽ ചേരാന്നാ പ പറഞ്ഞേ
പറഞ്ഞേക്കുന്നാ ആ ഇനിയിപ്പം താ അവർക്ക് അവർ ക്ക് ഭയങ്കര താടായിരിക്കും ഒന്ന് വിളിച്ചു വിളിച്ചിരുന്നോണം അല്ലെങ്കിൽ അവര് തുണിയൊന്നും എടുക്കത്തില്ല തയ്ക്കാൻ അങ്ങനെ ഒരു കൊഴ
തൊറക്കാറാവുമ്പയത്തേക്ക് എല്ലാരും കൂടെ എന്നേ കൊണ്ട് കൊ ത്തതാ അപ്പൊ കല്യാണത്തിൻ്റ തെരക്കാ അപ്പം കല്യാണത്തിൻ്റെ തയ്യല്ണ്ട്ന്നൊക്കെ പറഞ് അപ്പ സമയാവുമ്പയത്തേക്ക് തരാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പറയുന്ന് ഇങ്ങനെയും പറയ് എന്ത്
ആ ആഹ് ആ ആ ആഹ് ആഹ് പിന്നെെന്നാ